കേക്കാ. കേക്കാവോ?
ആഹ് കേക്കാം. എന്താ വർത്താനം?
വർത്താനക്കെ കൊയപ്പില്ല.
ഉം. എന്താ പണി?
ഞാപ്പൊ ഗുളിക കുടിച്ച്ക്ക് കടക്കണുള്ളു.
ഏഹ് കെടക്കാനായോ? ഫുഡ് കഴിച്ചപ്പോ?
ഫുഡ് കയിച്ചീല്ല. ഫുഡ് കയിക്കണം. ഞാന് പനിയ എന്ക്ക് പനിയാണ്. അസുഖആയോണ്ടേ.
ഏഹ് പനിയാ. നിന്റെ പനി കൊള്ളകാർണെന്തേ?
എന്താ അറിയില്ല ഓരോ അസുഖങ്ങളല്ലേപ്പൊ ഫുള്ള്. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ എന്തോ വൈറൽ പന്യൊ അങ്ങനെന്തോറ്റൊരു പനിയാണ് ഞാ ഹോസ്പിറ്റലെക്ക് പോയി.
ഏഹ് എന്ന ഏഹ് എന്ന് പിന്നെ വീട്ടിലാ നിക്കണേ. ഇപ്പ വീട്ടത്തെ എല്ലാർക്കും പകരുല്ലേ?
ആഹ് വീട്ടത്തെ ആർക്കും ഇനി പകരാനില്ല എല്ലാർക്കും പകർന്നാണ്.
ഉം. ആഹ് ഇപ്പൊ മഴക്കാലൊക്കെ ആയ ആയതുകൊണ്ടല്ലേ രോഗങ്ങള് കൂടുതലാണല്ലോ
ആഹ് അവിടെ ആരുക്കേലും ഈ അസുഖമുണ്ടോ
ഇവിടെ എന്റെ അനിയത്തിക്കുണ്ട് ചെറുതായിട്ട് പനി. പക്ഷെ ഓൾക്ക് അങ്ങനത്തെ വലിയ കുഴപ്പൊന്നുമില്ല ചെറുത ജലദോഷം ഏ
ആഹ്
ആഹ് അങ്ങനെയൊക്കെയാണെ എത്ര ആ ഇന്ന് ലീവായിരുന്നല്ലോ. അല്ലെ
ഏയഏ ട്യൂഷൻണ്ട് ട്യൂഷൻ
ഏ അപ്പൊ എത്രയിലാ പഠിക്കണേ
ഞാൻ പ്ലസ് ടുല്ലേ.
ആഹ് നല്ല പഠിക്കാ ഞാനും പ്ലസ് ടു തന്നെയാണ്.
ഏ
ഉം. നല്ല പഠിച്ചോണ്ടി അല്ലേലേ
ചടപ്പ് ഫുള്ള് ഗുളിക കുടിച്ചനെ.
ആ നല്ലോണം നല്ല പണിക്കണ്ട് നല്ല പണിക്കണ്ട്........
ആഹ കൊഴപ്പ പണിയണ്ട് ഈ ക്ഷീടാണ് ക്ഷീ.......? ഞാന് ഒരു വട്ടം ങ്ങനെ. വെല്ലായ്മന്നല്ലേ ഞാന് അന്ന് ഹോസ്പിറ്റല പോയപ്പോ എന്നെ ആദ്യമായിട്ട് പോയപ്പോ ക്ഷീണുണ്ട പറ ട്രിപ്പ് ഇട്ടു പിന്നീട് എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു...... മഞ്ഞപ്പിത്താണോ നോക്കാനേ.......
ആഹ......
അപ്പൊ അതൊന്നും അല്ല.........
ആഹ.......
ഞങ്ങളെ കുടുംബത്തില് മഞ്ഞപ്പിത്തായ ..... ൽ മഞ്ഞപിത്ത ആയ ഒരാൾ മരിച്ചു അതാണ് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പോണേ......
ഏ ആര മരിച്ചെ
അത് ഇമ്മാന്റെ കുടുംബത്തിത്തെ ആരറ്റെ
ഓ.. വിഷം പോ മഞ്ഞപ്പിത്തക്കായ മരിക്കൂലേ
ആഹ്....
എന്നാല നിങ്ങള്ത് ചെക്ക് ചെയ്തിട്ട് എന്താ പറഞ്ഞേ ഇല്ലാന്ന് പറഞ്ഞോ മഞ്ഞിപ്പത്ത ഇല്ലാന്ന് പറഞ്ഞോ
ആ് ആ് ആ് മഞ്ഞപീത്ത എല്ലന്ന് നോർമൽ പനിയാണ്
അതത് നന്നായി ദൈ ദൈവത്തിന്റെറെ ഭാഗ്യം
ആഹ ആ ഇപ്പൊ ആശുപത്രിയിലൊന്നും വല്യ വല്യ ചികിത്സൊന്നുല്ല
ഏ അത് ആ അയെൻന്തെ
ഗവൺമെന്റ് ഹോസ്പിറ്റൽ മരുന്നും അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ
ആഹ ഇപ്പൊ പിന്നെ പാവങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണനൊന്നും തരില്ലല്ലോ
ഇല്ലല്ല.
പൈസ ഉള്ളവർക്ക് വല്യ വലിയ ആശുപത്രിൽ പോവാം ഓലെ ചികിത്സിക്കാം ഏ ഓൽക്ക് ഓലെ ജീവൻ എപ്പ വേണമേലും ഓൽക്ക് രക്ഷിക്ക.... തിലക്കക്കൂടി.... കുടുങ്ങി പോണ പാവങ്ങളോല്ലടുക്ക് പോയാൽ ലക്ഷങ്ങൾ വേണ്ടി വരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലേ......
ഉം
എന്ത് കാര്യത്തിന് പോയാലും പൈസയാണല്ലോ......
പക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റല അപേക്ഷിച്ച് കുഴപ്പമില്ലല്ലാത്തൊ ഒരു ഹോസ്പിറ്റലണ് ഗവണ്മെന്റ്
ഉ അത തന്നെ ഗവൺമെന്റിൽ ഇപ്പ ഇതിന് കൊറേ ആനുകൂല്യങ്ങള് കൊറച്ച്..... ആദ്യൊക്കെ കൊറെ മരുന്നുകളൊക്കെ തരൻ ഇപ്പൊക്കെ കുറച്ച ഇണ്ടല്ലാലോ
ഇപ്പത്തെ കുട്ടികളാാണ് പറഞ്ഞ കേൾക്കൂല ഈ കൊളത്ത് പോകണ്ട പറഞ്ഞത് കേൾക്കൂല എപ്പടെ വെള്ളം ്തണ്ട് വെള്ള ഫുള്ളൾ ആയിട്ടല്ലോ അപ്പൊത്തിന് ഇത് കൊളത്ത് പോയി ചാട് അങ്ങട്ട ഇന്റെ പേരൻ്റെ വേക്ക്ത്ത ഒരുത്തന് ഇപ്പോ മഞ്ചേരി ഹോസ്പിറ്റല.....
ആഏ എന്ത് പറ്റി....,
ഓന്റെത്തോ വയറ്റിലൊക്കെ എന്തക്ക വേനാവുണ്ട് കൊളത്ത് ചാടന്റെ പ്രശ്നാണ
ന്റെ പൊന്നോ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ അവിടെ അടു തനെ കൊളണ്ടോ
ത്ത് മൂന്ന് കൊളണ്ട്
മൂന്നെണ്ണല്ലേ ഞങ്ങള ഇവിടെ അടുത്തൊന്നും അങ്ങനെ കുളമല്ലാത്തന ഇടി ഇവിടെ നാട്ടിലാർക്കും അത്ര വലിയ പ്രശ്നം....... ങ്ങളൊന്ന ഇതുവരെ ഉണ്ടായില്ല.......
ഓരോ അസുഖം കൊണ്ട് വീട്ടക്ക് വരും അങ്ങനൊക്കെന്നെണ്......
ഉം അയൽവാസി എരഞ്ഞാല് അടുത്തുള്ളതാണോ......
ആഹ ബാക്ക്തേവീട്ടത്തെ.....
അപ്പൊ നിങ്ങളൊന്നും പോയല്ല കൊളത്തി ചാടാനൊന്നും....,
ഞാനിനി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോകണം വെള്ളം ഒന്ന് റെഡി ആക്കട്ടെ ഇച്ചു പനിയൊന്നും മാറീലേ
ആഹ് ആഹ് ഇ ഇപ്പ ഇപ്പൊ പോയി ചാടും വേണ്ട കാരണം പനി പനി അധിക അധികാവുകയും ചെയ്യും പിന്നെ എന്തേലും അസുഖങ്ങളൊക്കെ പുതിയ അസുഖങ്ങളൊക്കെ വന്നാലേ പൊതുവെ അസുഖങ്ങൾ കൂടുതലാണല്ലോ കാരണം കാലാവസ്ഥയും മോശമാണ്
പുതിയ ഓരോരോ അസുഖങ്ങൾ വന്നൊണ്ട് ഇങ്ങനക്കാണ് അമീബ പാരമീസിയം അങ്ങന ക്കൊരു
അതന്നെ സൂക്ഷിച്ചോണ്ടി ഇപ്പൊഞ്ഞി അടുത്തൊന്നും പോയി കൊളത്തിൽ ചാടാൻ നിക്കണ്ട
അവിടെ ആശുപത്രി ഉണ്ടോ അടുത്ത്
ഇവിടെ അടുത്ത് ആശുപത്രി ഉണ്ട്
ഗവൺമെന്റോ പ്രൈവറ്റോ
ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് ഇവിടെ അടുത്ത്
ഉം
പ്രൈവറ്റ് പിന്നെ കൊറച്ചങ്ങോട്ട് പോണം കൊറച്ച് കൊറച്ച് ദൂരം പോണം
ഇപ്പ അസുഖായോണ്ട് പൊറത്തക്കും വിടൂല ഒന്നായിട്ട് പെരെന്റെറെ ഉള്ളിലാണ്
ആഹ് ഉള്ളിൽ നിന്നോളു അതല്ലേ നല്ലത് വെറുതെ പുറത്തിറങ്ങിപ്പോയി അസുഖം കൂ ട്ടും വേണ്ട വേരാർക്കും പകരും വേണ്ട അസുഖാണ് സ്കൂളും പോകണ്ടല്ലോ സ്കൂളിൽ പോയാ പിന്നെ സ്കൂളിലുള്ള ചെക്കന്മാർക്കും പകരണ്ട സ്കൂളിലെ കു കുട്ടികൾക്കുമെ
ആഹ്
നമ്മളുടെ കാരണത്താൽ എല്ലാരും കൂടി ബുദ്ധിമുട്ടാവണ്ടല്ലോ
മ് മ് മ് ടീച്ചർമാര് പറഞ്ഞും ചെയ്തിന് അസുഖങ്ങളൊന്നും കൊണ്ട് സ്കൂള്ക്കൊന്നും വരരുതെന്നു
ആ അതുമല്ലൊരു മുന്നൊരുക്കം അതുമല്ലൊരു മുന്നൊരുക്കായിട്ട് പറയാണ് ആ മറ്റേന് ഒ ഒ ഒരാള് ഒരുത്തൻ അസുഖം കൊണ്ട് വന്ന പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അത് പകരുല്ലോ
ആഹ്
പകരുന്ന പനിയൊക്കെയാണല്ലേ കഴിയുന്നതും മാ മാറിയിട്ട് പോയാ മതി അങ്ങനെ ശ്രമിക്കി അതന്നെ നോക്കി
മ്
തിരക്ക് കൂട്ടി പോണ്ട പക്ഷെ പ്ലസ് ടു അല്ലേ
ഉം ഈ അസുഖങ്ങളായിട്ട് ഇപ്പൊ എന്ത് ഫുഡ് കഴിക്ക് മഴ ആയൊണ്ട് പല ഫുഡ് കഴിക്കാനും പൂതിയാവാ അസുഖങ്ങളായിട്ട് എന്തോ തൊള്ളക്കൊന്നും രുചില്ല
ഉം അത് അസുഖം മാറിയെല്ലാം നമുക്ക് കഴിക്കാലോ ഇപ്പം കഴിയുന്നതും ശ്രദ്ധിക്കു
ഉം
നമ്മളെ കാഴ ഇല്ലേ ഞങ്ങളെ അടു വിടെ കുളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ വല്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതുവരെ നാട്ടില് ആർക്കും അങ്ങനെല്ല ഏ
ഉം
അസുഖങ്ങളായിട്ട് ഇതുവരെ ഇവിടെ എത്തിയില്ല എന്ന് നല്ലതാണ്
മ ഉം ഞങ്ങക്കാണെങ്കില് ഉശ്
എ എന്ത്
ഈ മഴ ആയോണ്ട് സ്കൂൾക്ക് പോവാ ട്യൂഷനിക്ക് പോവാ അങ്ങനെ ആയിട്ട് ബുദ്ധിമുട്ടാണ്
ആഹ് സ്കൂളിൽ പോകുന്ന എനിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയാ മഴ ഉള്ള അങ്ങനെ സ്കൂൾ ഇവിടെ അടിച്ചല്ല കുറച്ചു ദൂരണേ അതൊരു കുന്നിൻ്റെ മേ ഇതൊരു കുന്നിൻ്റെ മേലാണ് അപ്പം പിന്നെ നല്ല മ ചിലിവസങ്ങളിൽ നല്ല മയഅയിരിക്കും. പിന്നെ ആ കയറ്റവും കാരണം വൈക്കും ചെയ്യും.
ഉം എല്ല്കളൊക്കെ പൊട്ടീനോ എല്ലക എല്ല് എല്ലുകളൊക്കെ പൊട്ടി എക്സ്ട്രാറ്റ്ഒക്കെവന്നു എല്ലിനൊക്കെ
ല ഇല്ല ഇല്ല ഇല്ല
ഉം
പാവം ഇപ്പം പിന്നെ കോടൊന്നും കൊണ്ട് ആ ഒരു പോലല്ല ഇപ്പോഴത്തെ കാലത്ത് പ്ലസ് ടുവിടെന്ന് എത്തില്ലേ
ഉം
അവക്കെ നാണണം
എ എത്താ അപ്പ ഇനി കൊണ്ടോയിലൽ അസുഖം പിടിച് പേരെനിക്കാം
ഉം അതതന്നെ പക്ഷേ പറഞ്ഞിട്ട് കാര്യഇല്ല കൊടകൊണ്ടുപോയ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും ഞാനൊക്കെ ഉച്ചക്ക എന്ത ഫുഡ് വരെ കൊണ്ടാവലല്ലേ ഞാനന്നും
ഉം
കാരണം എന്താ കാരണം ഫുഡ് കൊണ്ട്പോയാ ആരുണ്ടാവില്ല ക്ലാസ്ന്ന് കഴിക്കാം പ്ലസ് ടു ആയതണ്ട് എല്ലാവർക്കും വല്യ ഡിമാൻഡാ ആയിമാറി. അഥവാ ഏ അതുകൊണ്ട് പിന്നെ എല്ലാരും പിന്നെ നമ്മളെ ഒറ്റ പടുത്തും അത് ചെറിയ കുട്ടികളെ മാതിരി ഫുഡൊക്കെ കൊണ്ടവന്നന്നൊക്കെ പറഞ്ഞട്ടെ
കൂടുതലും ഗേൾസ് ആണ് കൊണ്ടുവരല് അപ്പൊ കൂടുതലും ഗേൾസാണ് കൊണ്ടുവരല് പോലെ മുമ്പി തിന്നാനൊരു മടിയും ആണ്
ആഹ് അത തന്നെ നമ്മൾ ഒറ്റക്ക് പോലും ഇങ്ങനെ തിന്ന നമ്മള് മാത്രം അപ്പുറത്തെ ഒറ്റക്ക് ഇരുന്ന് തിന്നും വേണം. അതുകൊണ്ട് അവിടെ അപ്പുറത്ത് തന്നെ ഒരു കാന്റീൻ ഉണ്ട് സ്കൂ ഫ്ലഷ്യേ വല്യ വൃത്തിയൊന്നുല്ല
ഈ കാന്റീത്തെ ഫുഡ് അയച്ചാ ചിലപ്പോ ഇ ഇന്നലത്തെ മന്നാനത്തക്കെ കേൾക്കും ല്
ആ ആ അയിന്റെ കാര്യം പറയയാണങ്കിൽ ഞാനേ പിന്നെ പറഞ്ഞതരട്ടി ഏ
അസുഖം ഏ് ഉച്ചക്കൊന്ന് ഫുഡ് അയച്ചില്ലെങ്കിൽ എന്താക്കിയ ഗ്യാസ് അങ്ങനെ പല അസുഖങ്ങള ഉണ്ടാവും ബുദ്ധിമുട്ടും
അതാണ് എനിക്ക് വേങ്ങി എനിക്ക് ഗ്യാസിന്റെ പ്രശ്നംല്ലാണേ അപ്പൊ ഏതായാലും ഒന്നും കഴിയാത്തതിനോട് എന്താട്ടും മരുന്ന് എപ്പള് ആ മരുന്ന് കഴിക്കണ്ട് ഇപ്പൊ മരുന്നൊക്കെ കഴിഞ്ഞാണ്
ഉം
അപ്പ പിന്നെ വേഗമം ഗ്യാസും കേറ അപ്പച്ചക്ക് ചെറുതായിട്ട് ലൈറ്റ് ആായിട്ട് ഗ്യാസ് ഗ്യാസ്കേറാക്ക എന്തേലും ഒന്ന് കഴിക്കും അഥവാ സമൂസ കട്ട് കട്ടിപ്പത്തിരി അങ്ങനത്തെ എന്തെലുമൊക്കെ
ആ് ശ് ശ്രദ്ധിക്കണംപ്പ ഈ കാലത്തില്ലേ നല്ല വീട്ടില് ജാഗ്രത
ഉം അങ്ങനെ കഴിക്കല് അതന്ന് എ എന്നാ തന്നെ ഗ്യാസ് കയറും ചെയ്യും കാരണംക്കെ ചെറിയ സ സാനങ്ങളായതിനോട്
ഉം
സമൂസ ഒക്കെ കഴിച് കഴിഞ്ഞ എന്തായാലും ഗ്യാസ് കേറൂന്ന് ഉറപ്പ പോണല്ലോ
ഉറപ്പാണ് എണ്ണ കടി കഴിച്ചാൽ കുരുക്കളും അങ്ങനെയൊക്കെ വല്ലതും വരും
മുഖകുരുവും അതും ഉണ്ട്
ഉം
ഉം
ഫുഡ്കഴിച്ചോ
ഫുഡ് ഇതവ ഇല്ല ഫുഡ് ഞാന് ഈവനിങ് കഴിച്ചിട്ടുള്ളു നൈറ്റ്ക്കത്തെ കഴിച്ചില്ല ഈവനിങ് ഇതേനി നൂഡിൽസ്
ആ ന്യൂഡിൽസൊക്കെ കഴിക്കണ്ട
ഇപ്പല്ലാം ഇങ്ങനെ ഉപ്പ കുണ്ടന്നപ്പോ ഇവിടെ കൊറച്ചായി ഗുണ്ട്ഴിച്ചിട്ട്
ഉം നാ നയിക്കോട്ടെ
ആ ആഹാക്കെപ്പടര് ഇണ്ടാക്കി ഈവനിങ് ചായക്കോപ്പര് കയിച്ച് അപ്പൊ എന്നെ നൈറ്റ് ഫുഡ് കയിക്കാൻ ആയിട്ടേള്ളൂ എന്നാ പിന്നെ എന്താ എന്നാ ശെരിട്ടോ എന്ന ആയിക്കോട്